ഹലോ
ഹലോ ഒറങ്ങിരുന്നോ?
ഇല്ല ഒറങ്ങിട്ടില്ല എന്താ വിശേഷം
കൊഴപ്പൊന്നുല്ല അങ്ങനെ പോണണ്ട് പിന്നെ ഞാന് വിളിച്ചത് ഇപ്പീ നേരത്തേയ്
ആഹ്
നീയന്നൊരു കേക്കിന് ഓർഡർ തന്നിരുന്നില്ലേ?
ആഹ് ആഹ്
അത് എന്നേക്കാണ് നാളെ അതോ മറ്റന്നാളോ വേണ്ടത്? ആഹ് അപ്പോ ഒന്ന് കൺഫോമാക്കാൻ വേണ്ടിങ്ങാണ്ട് എങ്ങനെക്കെയാണ് ഡിസൈ ൻ ചെയ്യേണ്ടത് ഫ്ലേവറ് ഏതാന്നൊക്കൊന്ന് കൺഫോമാക്കാൻ വേണ്ടി വിളിച്ചതേരുന്നു
ആഹ് ആഹ് പിന്നെ ആഹ് മറ്റന്നാക്കേക്ക് മതി മറ്റന്നാ ഒരു വൈകുന്നേരാവുമ്പോക്ക് കിട്ടിയാ മതിയാ
ആഹ് പിന്നെ ഏത് ഫ്ലേവറാ വേണ്ടത്?
എന്താ ചോക്ലേറ്റിന്റെയില്ലേ? മറ്റേ അന്നീയ്യൊരു സ്റ്റാറ്റസൊക്കെ വെച്ചീന്നില്ലേ നല്ലൊരു
ആഹ്, ഞാൻ ട്രഫിള് വെച്ചിരുന്നു അതേ പോലെ. നോർമൽ ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് പിന്നെ, അതിലന്നെ കൊറേ വെറൈറ്റി
ഞാനേ, പറ്റണത് ഞാനും അൻക്ക അയച്ചു തരണ്ട് ട്ടോ?
ആഹ്, ആഹ്, നട്ട്സൊക്കെ ഇട്ടിട്ടുള്ളത് വാണോ? അതാവുമ്പോ?
അയിന്റെ ഒ എല്ല അയിന്റെ റേറ്റും പിന്നെ, ഫോട്ടോ ഒക്ക ഒന്ന്. അയച്ചന്നാ, മതി.
ആഹ്‌, ആഹ്‌
ഉം, ഏ, ഏതൊക്കെ കേക്ക് എല്ലാ കേക്കും ഉണ്ടാക്കണുണ്ടോ?
ആഹ്‌, എല്ലാ ഫ്ലേവറും ഉണ്ടാക്കും. പിന്നെ, സ്റ്റാർട്ടിങ് വാന വാനില പിന്നെ, ഒരു, അഞ്ഞൂറിന്റെ മൊകളിൽ വര്ന്ണ്ട്. ആഹ്‌, പിന്നെ, അങ്ങനെ ഓരോ ഫ്ലൈവറിനുസരിച്ച് ഇങ്ങനെ റേറ്റ് കൂടും. കുറയൊക്കെ ചെയ്യും. പിന്നെ, കസ്റ്റമെഴ്‌സ് എങ്ങനെ പറയണ വെച്ചാൽ അതിനനുസരിച്ചിട്ട്. ഇണ്ടാക്ക ചെയ്യുന്നത്.
വീട്ടിന്നന്നെ ചെയ്യണല്ലേ?
ആഹ്, വീട്ടിൽ തന്നെ ചെയ്യുന്നത്. അപ്പൊ, പിന്നെ, നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങളും നോക്കാലോ.
ആഹ്‌, ആഹ്‌, വേറെ ആരെങ്കിലും ഉണ്ടോ ഹെൽപ്പിന്
ഇല്ല, ഇപ്പൊ ഞാൻ ഒറ്റക്ക് തന്നെ ചെയ്യണള്ളു? വേറെ ആരു ഇല്ല.
ഷോപ്പൊക്കെ ഇടാവാൻ വല്ല പ്ലാനും ഉണ്ടോ?
കുറച്ച് കഴിയട്ടെ. ഒന്നും കൂടെ വിപുലീകരിക്കുമ്പടണം. ആഹ്‌, സപ്പോർട്ട് ചെയ്യോണ്ട് എല്ലാരും.
ഓക്കെ എന്തായാലും ചെയ്യും. ഉം ഇന്ന്, ന്ത ഭശ്....
എന്റെ ഓക്കെ, അന്ന് ഞാന് ചെയ്തിരുന്ന കേക്ക് കഴിച്ചിരുന്നില്ലേ? അത്, എങ്ങനെ ഉണ്ടായിരുന്നു.
ആഹ്‌, നല്ല ടേസ്റ്റ് ഇണ്ട് ട്ടോ? ഞാനന്ന് പറഞ്ഞിട്ടില്ലേ? പറയാൻ മറന്നതാവും.
ആഹ്‌.
പിന്നെ, ഇനി പ്പോ, മക്കളെ ബർത്ത്ഡേ.
ആഹ്‌, അതിന് തന്നെയാണ്. ഇപ്പ, മറ്റന്ന വാങ്ങണേ, ഇനി, അടുത്തത് വരുമ്പോ? ആഹ്‌, എന്തായാലും ഓർഡർ തരണ്ട്.
ആഹ്‌, ആഹ്
ഉം
പിന്നെ, വേറെന്തൊക്കെയ ഇന്നട്ട് വിശേഷങ്ങളൊക്കെ?
എന്താ വിശേഷം. കൊഴപ്പൊന്നുല്ല, അങ്ങനെ പോണ്‌. ഇത് ങ്ങള്ൾഡെലിവറി ഒക്കെ ചെയ്യൂല്ലേ
ആഹ്, നമ്മള അടുത്ത്ക്കൊക്കെ ഡെലിവറി ചെയ്യണണ്ട്
അടുത്ത് ചെയ്യും പിന്നെ, ഇനിയിപ്പോ. കുറച്ച് ദൂരണെന്നുണ്ടെങ്കിൽ, നമക്ക് കിലോമീറ്റർ നോക്കിട്ട് അങ്ങനെ. ചെറിയൊരു എമൗണ്ട് ചാർജ് ചെയ്യുള്ളു. ചെയ്യാം. പിന്നെ, നമ്മൾ ഈ ടൗൺ ഏരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ. കുഴപ്പൊന്നുല്ല, ഫ്രീയയിങ്ങാണ്ട് തന്നെ ഡെലിവറി ചെയ്യും.
ആഹ്‌, ആഹ്‌, ആഹ്
കൂടള്ളോ രോടൊക്കെ ഒന്ന് പറയോണ്ടു.
ആഹ്‌, പറയണ്ട്.
ഉം ഉം പിന്നെ എന്താ ഫുഡൊക്കെ കഴിച്ചു
ഫുഡ്ന്ന് ബിരിയാണിണ്ട് ഉം
ആഹ് ഇന്ന് സ്പെഷ്യലാണല്ലോ?
ഉം വെജിറ്റബിൾ ബിരിയാണിം ബ്രോസ്റ്റും
ആഹ് അതെങ്ങനെ ഇണ്ടാ‌ക്കിയെ ബിരിയാണി ഇൻക്കും ബിരിയാണി ഭയങ്കര ഇഷ്ട്ടാണ് പലരും പല രീതീലല്ലേ ഇണ്ടാക്ക ആഹ്
ഞാ തിന്നിട്ടോള്ളു നാത്തൂൻ ഇണ്ടാക്കിയതാ ഉം
ആഹ് ഇന്നാലും ഇണ്ടാക്കാന് എങ്ങനെ ഇയാളങ്ങനെ ഇണ്ടാക്കല്
ഞാന് അങ്ങനെ കാര്യായിട്ട് അങ്ങനെ ഇണ്ടാക്കലൊന്നുല്ല ഇണ്ടാക്കല്
ഞാനോ ഞാന് നമുക്ക് വെല്ല്യേള്ളീം അതേപോലെ അരിക്ക അനുസരിച്ചിട്ട്
അല്ല ബിരിയാ വെജിറ്റബിൾ ബിരിയാണിയാണോ ഉദ്ദേശിച്ചത് അതോ ചിക്കൻ ബിരിയാണി ആണോ?
ആഹ് ഇൻക്ക് ചിക്കൻ ബിരിയാണിക്കെ കൂടുതലി ഇഷ്ടം വെജിറ്റബിൾ അങ്ങനെ വെല്യേ ഇഷ് ഇഷ്ട്ടോന്നുല്ല വെജിറ്റബിൾ ബിരിയാണിണെങ്കി ഈ പർഞ്ഞ പോലെ വെല്ലേ ക്കന് പിന്നെ സൈഡായിട്ട് പൊരിച്ചതോ അല്ലെങ്കി ബ്രോസ്റ്റോ അങ്ങനെക്കെ ഇഷ്ടം ഇണ്ടാക്കാൻ ചിക്കൻ ബിരിയാണി അങ്ങനെക്കെ ഇഷ്ടം
ഉം ഉം ഇൻക്ക് ബീഫ്‌ ബിരിയാണിയാ ഇഷ്
ആഹ്
ഉം ഉം
ബിരിയാണി വേറെല്ല റൈസും കാര്യങ്ങളൊന്നും അങ്ങനെ വെല്യേ ഇഷ്ട്ടല്ല
ആഹ്
ബിരിയാണിന്റെ ടേസ്റ്റ് വെറെന്നിനും കിട്ടൂല്ലല്ലോ
ആഹ് അതെ അതെ ഇന്നട്ട് കേടക്കാനായോ?
ആഹ് കൊറച്ച് കഴിയണം ഭക്ഷണം ഒക്കെ കഴിച്ചു കെടക്കണം പിന്നെ പിന്നെ കേക്കിന്റെ ചെറിയൊരു വർക്ക് ഇണ്ട് അത് ചെയ്യണം
ആഹ് നാളക്കക്കാണോ?
ബാണം കെടക്കാന് ആഹ് നാളെ കക്ക് ആഹ് നാളെ വൈകുന്നേരത്തിന് വേണ്ടിട്ടാണ് അപ്പൊ ആഹ് എടെല് എടെലൊക്കെ ഇണ്ടാവും ചെല ദിവസം ഉം ദിവസം ഇണ്ടാകും.
ഉം ഉം ആഹ്
പിന്നെ
അപ്പ പിന്നെ നാളക്കക്ക് ഓഡ്റ്ണ്ട്ലെ മറ്റന്നാ പിന്നെ ഈ ഓഡ്റ് ഇണ്ടാവൂലേ നാളീം മറ്റന്നെ ഇണ്ട്ല്ലെ?
ആഹ് അതെ പിന്നെ ഇങ്ങനെ ക്രീമൊക്കെ എങ്ങനെണ് ചെയ്യേണ്ടത് കേക്കില് പിന്നെ നല്ലോണ്ണം ആഡ് ചെയ്യണോ അതോ? കൊർച്ച് ചെലോർക്കൊക്കെ ആഹ് ചേലെ കസ്റ്റമേഴ്സ് പറയും അധികം വേണ്ടന്ന് പറയും ക്രീംമ് പിന്നെ കളറൊക്കെ എങ്ങനെണ് പിന്നെ ഇതില് ചേഞ്ച്യ്യേണ്ടത് കളറ് ലൈറ്റ് ആയിട്ട് കു ചെയ്താ പോരെ കൂടുതലായിട്ട് ചെയ്യ്ണത് ആഹ് ലൈറ്റ് ചെയ്യന്നെ നല്ലത് ഡാർക്ക് നല്ല നമ്മള് ആ ഡെയ്യുമ്പയെ നല്ലം കൂടുതലാഡെയ്താ പിന്നത് കേടുആണ് നമ്മടെ ആരോഗ്യ ത്തിന് കേടാണ് അപ്പൊ ഞാന അധികം ലേറ്റ് ആയിട്ടെന്നെ എല്ലാതും ചെയ്യല് ആഹ് പിന്നെ അത് പിന്നെ ഞമ്മക്ക് കേടുവാണല്ലോ അമ്മളെ ശരീരത്തിനും കേടാണ് അപ്പൊ അങ്ങനേ ചെയ്യാറൊള്ളൂ പിന്നെ കസ്റ്റമേഴ്സിനോട് ആദ്യേ പറയും ഞാന് പിന്നെ അത്രീം നിർബന്ധുള്ളോര്ക്ക് മാത്രൊള്ളൂ
ആഹ്
ചെയ്തു കൊടുക്കല് പിന്നെ പറയുമ്പോ പിന്നെ അവർ ക്ക്‌ മനസിലാവും ആഹ് ആഹ് ങ്ങളെ കുട്ടിയാളൊക്കെ കഴിക്ക്‌ ക്ക്‌ണതല്ലേ കേക്കൊക്കാവുമ്പോ അവർക്ക് ഭയങ്കര ഇഷ്ടാവൂലേ
ആഹ് ആ
അപ്പോ പിന്നെ നമ്മൾ ലൈറ്റ് കളേഴ്സ് പിന്നെ സെലക്ട് ചെയ്യ്ണന്ന്യാ നല്ലത്
ആഹ് ആഹ് അഹ് മതി
ആഹ് പിങ്കും വൈറ്റും അങ്ങനെ ആക്കിയാ മതിയോ അതോ വേറെ കളേഴ്സ് ആക്കണോ ഫോട്ടോസ് എന്തേലുണ്ടെങ്കില് അത് സെന്റ് ചെയ്താ മതി അങ്ങനെ നോക്കിയും കണ്ടും അങ്ങനെ ചെയ്യാം
ഫോട്ടോസൊന്നുമില്ല ഇയ്യ് ഇണ്ടാക്കിയത് ഫോട്ടോസ് നല്ലത്ണ്ടെങ്കിൽ ഇൻക്ക് അയച്ചോണ്ടാ ഞാൻ നോക്കിയി ട്ട് പറയാം
ആഹ് ആഹ്
അത് ഏതായാലും കൊഴപ്പൊന്നുഇല്ല ഉം നാളക്കെക്ക്‌ ഏതാ ഇഞ് ഇണ്ടാക്ക്‌ണേ
നാളെ ബട്ടർസ്കോച്ച് ആണ്
ആഹ് ന്നട്ട് ഉം
മേലെ ഗനാശൊക്കെ ഒഴിച്ചിട്ട് അതിന്റെ പ്രളയനം കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് ചെയ്യണം അതും നല്ല ഫ്ലേവറാണ് പിന്നെ അയ്ന്റെ ഉള്ളിൽ നട്സും കാര്യങ്ങളൊക്കെ കടിക്കാനും കിട്ടും അതിന് പിന്നേ തൊള്ളായിരം തൊള്ളായിരത്തി അൻപത് അങ്ങനെ ആ റേഞ്ചില് വെര്ണ് ണ്ട്
ആഹ് കിലോന്ല്ലേ
ആഹ്
ഉം
നട്സും കാര്യങ്ങളും പിന്നെ റിച്ച് ആയിങ്ങോണ്ടന്നെ ചെയ്യാൻ പറയുമ്പം അങ്ങനെ ചെയ്യും ഇനിയിപ്പം അതല്ല റേറ്റ് കൊറച്ച് കൊറവില് നട്സും കാര്യങ്ങളും മാറ്റണം ഇങ്ങനെ കടലന്റെത് ചേർത്താ മതിന്ന് പറയുമ്പം റേറ്റ് കൊറച്ച് കൊറയും അതയ്നുള്ളിലെ ഫില്ലിങ്ങ്സിനൻസ സരിച്ചിട്ടാണ് റേറ്റ് കൂടും കൊറയും ചെയ്യ
ആഹ്
പിന്നെ അങ്ങനെ പിന്നെ വെറും പിന്നെ സ്പോഞ്ച് പിന്നെ ചെറിയ കപ്പ് കേക്ക്സ് ഡോനറ്റ്സ് അങ്ങനെയൊക്കെ ഇണ്ടാക്ക്‌ണ് ണ്ട് പോപ്സ്, കേക്ക് സിക്കിൾസൊക്കെ അങ്ങനെ എന്തെങ്കിലും വാണോ ആ കൂട്ടത്തില് ങ്ങനെ
ആഹ് അങ്ങനെ എന്തേലുമൊക്കെ വെക്കാല്ലേ ഇപ്പം അങ്ങനെയൊക്കെയാണല്ലോ മോഡലേള്ല്ലേ
ആഹ് എങ്ങനെ ഫങ്ഷനായങ്ങാണ്ട് നടത്ത്ണുണ്ടോ കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ച് ട്ടങ്ങനെ നടത്താൻ കരുതിയിട്ടുണ്ടോ
ഫങ്ക്ഷനൊന്നുല്ല ചെറിയൊരു നമ്മളെ ആൾക്കാര് മാത്രം അങ്ങനെ കൂടിയിട്ട് കൊ
ആഹ്
ആഹ് അപ്പോ വൺ കെ ജി എന്നെ മതിയോ അതോ ടു കെ ജി അങ്ങനെ ആക്കണോ
ആഹ് ആഹ് ആഹ് എന്നാ പിന്നെ അങ്ങനെ ആക്കിക്കാളാ
ആഹ്
അതാവും നല്ലയ്ല്ലേ
ആഹ് ആഹ് ഇനി ഇങ്ങനെ പിന്നെ പാസ്ട്രീസ് മാതിരി കട്ട് ചെയ്തിട്ട് വെച്ചെര്ന്നോ
ആഹ് അങ്ങനെയാണ് ആ അങ്ങനെ വാണ്ടത്
ആഹ് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചെയ്യാം നമക്ക് ഒന്ന് നമ്മക്ക് പിന്നെ റൗണ്ട് ഷേപ്പിലെന്നെ വൺ കെ ജിക്ക് ചെയ്യാം നല്ല ഡിസൈൻ ചെയ്തിട്ട് പിന്നെ എക്ക് ഇത് ആഹ് ഏത് ഡിസൈൻ ആണ് ഇഷ്ടാച്ചാല് അത് സെലക്ട് ചെയ്തിട്ട് അതേപോലെ ചെയ്യാ പിന്നെ ഒന്ന് വൺ കെ ജി അങ്ങട് പാസ്ട്രേറ്റ് കട്ട് ചെയ്ത് ങ്ങാണ്ട്ന്ന വെക്കും ചെയ്യ ന്നാ അയില് കൊറേ പീസസ് ആവുമ്പോ സെർവ് ചെയ്യാനും ബുദ്ധമു
ആഹ് ആഹ് ന്നാ അങ്ങനെ കാട്ടിയാ മതി ഇങ്ങക്ക് പിന്നെ കൊറേ ചെയ്ത് കൊടുത്തോണ്ട് അയിന് ഒരു ഐഡിയ ഇണ്ടാവൊല്ലോ
ആഹ് ആഹ്
ഉം
അപ്പം ന്നാ അങ്ങനെ ചെ യ്യണ്ട് അതേപോലെ ന്നാ കേക്ക് സിക്കിൾസും അതേപോലെ പോക്സൊക്കെ പിന്നെ സ്റ്റാർട്ടിങ് ചെയ്യ്ണത് പിന്നെ കൊർഞ്ഞതൊരു ആറെണ്ണം വെച്ചിട്ടാ ചെയ്യ്ണത്.
ആഹ് ആഹ്
അപ്പോ എത്രണ്ണാ വാണ്ടത് ആറെണ്ണേ ച്ച്തെന്നെ മതിയോ അതോ അതില് കൂടുതൽ വാണോ? ഓക്കെലേ ഇന്നാ ആറ് ഡോണെട്സും പിന്നെ ആറ് സിക്കിൾസും അതേപോലെ പോപ്സും അങ്ങനെ
പക്ക
ചൊക്കെ ഈ സെയിം കളറെന്നെ മ തിയാവുലോലെ മോളെ ഡ്രസ്സിനനുസരിച്ചിട്ട്ന്നെള്ളെ ഉം ഇപ്പ എല്ലാരും അങ്ങനെ ചെയ്യ്ണത് ഡ്രസ്സ്‌ കോഡ് അൻസര്ച്ച് ട്ടാ ഒര് കളറിലാണ് ചെയ്യാൻ പറയല് ആഹ് ആഹ്
കൊറേ ഫോട്ടോ വീഡിയോക്കെ കണ്ടിട്ടുണ്ട്.
ആഹ് ന്നെ കാണാനും ഭംഗിണ്ടാവും.
ഉം ഉം ആഹ് ആഹ്
ഉം ഇന്നാ പിന്നെ ഞാൻ കൊർച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാപ്പം സെൻഡ് ചെയ്ത് തെരാന്നു ക്കെന്ന് സെലക്ട് ചെയ്തിട്ട് കൺഫോമാക്കീട്ട് ഇന്നാല് മറ്റെന്നാക്ക് ആക്കിതെര ഓക്കെന്നാ. ഉം